ഹലോ
കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് പറയൂ
പറൈ എന്തൊക്കെയാ വിശേഷങ്ങള്
കേക്കണണ്ട് പറയൂ
എന്തൊക്കെ വിശേഷങ്ങൾ സുഖല്ലേ
ആഹ് സുഖാണ് നല്ല വിശേഷം അങ്ങനെ പോണൂ
എന്താലെ ഇപ്പത്തെ ഓരോ രോഗങ്ങളെ കുറിച്ച് ഇങ്ങനെ ന്യൂസില് നമ്മള് കേൾക്കുന്നില്ലേ
ആഹ് ഇണ്ടയ് അതെ ഇപ്പത്തെ ഓരോ പുതിയ പുതിയ അസുഖങ്ങള് നമ്മള് കേട്ടിട്ട്
രോഗങ്ങളാണ് ജീവിത ശൈലി രോഗങ്ങള് എന്തൊക്കെ നമ്മളെ ഭക്ഷണരീതി അതുപോലെ വ്യായാമക്കൊറവ് കൊണ്ടും അതുപോലെ മാനസിക സമ്മർദ്ദം കൊണ്ട് ഒറക്കക്കൊറവ് കൊണ്ടൊക്കെ തെറ്റായ ജീവിത രീതികൾ ഇണ്ടാക്കുന്ന എന്താ പറയാ തെറ്റായ ജീവിത രീതികൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്
കൊറേ അസുഖങ്ങള്ണ്ട് ആഹ് അത് കൊറേണ്ട് ഇപ്പൊ പോരെ പോരാത്തേന് ഇപ്പതാ പുതിയതായിട്ട് എറങ്ങിക്ക്ണു ശീകല്ല കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊറോണ കഴി അപ്പ അടുത്ത പുതിയതായിട്ട് എറങ്ങിക്ക്ണു അടുത്ത ശിഖല്ല എറങ്ങിക്കണു. ഇനിയിപ്പോ ഇതില് എന്തൊക്കാ ദൂര ന്താണ് എന്ന അറീണില്ല അഹ് വയറ് വേദന ഛർദി അതൊക്കെ അതിന്റെ ലക്ഷണായിട്ട് പറയണൊക്കെ ഇണ്ട്
ജീവിതശൈലി രോഗങ്ങൾ തന്നെയല്ലേ കുറെ വരുന്ന് മറ്റേ ഡയബറ്റീസ് അതുപോലെ എന്താ ബി പി
കട പ്രഷറ് ഷുഗർ രക്ത സമ്മർദ്ദമായിട്ടുള്ള കൊറെ അസുഖങ്ങളൊക്കെ ഇണ്ട്ന്ന്.
അതന്നെ പിന്നെ അമിതവണ്ണം. ഫാറ്റി ലിവർ
അമിതവണ്ണം ഫാറ്റ് ലിവർ ലിവർ അതൊക്കെ ഇണ്ട് ഇന്ന് അസുഖങ്ങളിലാണ് കൊളസ്ട്രോൾ കൂടുതലാണ്.
ക്യാൻസർ പോയിട്ട് എന്താ ക്യാൻസർ പോലെയുള്ള വല്യ വല്യ രോഗങ്ങൾ വരുന്നത് എന്താ പറയ ത തെറ്റായ ഭക്ഷണശീലങ്ങളും അതുപോലെ പുകവലി മദ്യപാനൊക്കെ കാരണാണ്.
ഉം ക്യാൻസർ അതുപോലെ ഡയാലിസി ഇല്ലാത്ത നാളുകൾ തന്നെന്ന് ചരു കായിക്ക്ണ് എല്ലാ ആളുകളിലും ഡയാലിസ് ചെയ്യേണ്ടി വരുന്ന ഒര അവസ്ഥയ വന്ന്ക്ക്ണ് ഇപ്പൊ
അതന്നെ പിന്നെ ഇപ്പത്തെ കാലത്ത് മാനസിക സമ്മർദ്ദം. എന്താ സ്ട്രെസ്സ് സ്ട്രെസ്സും അതുപോലെ ആൻസൈറ്റിയും. അതാണ് ഇപ്പം ഇപ്പ എല്ലാർക്കും അതാണ് കണ്ടുകൊണ്ടിക്കുന്നത്.
ഹൃദ്രോഗങ്ങളായിട്ട് നമ്മള് അമിതവണ് അതുപോലെ പുതിയ സാധാരണായിട്ട് നമുക്ക് ഇന്നത്തെ അസുഖങ്ങളായിട്ടാണ് ഇപ്പ അതെല്ലാം കണ്ടു കൊണ്ട് നമ്മള് വരുന്നത്. നമ്മുടെ ഒരു ജീവിത ശൈലിയിയില് വന്ന മാറ്റങ്ങളാണ്.
നമ്മള് ഫുഡും കൺണ്ട്രോൾ ചെയ്യുന്നില്ലല്ലോ എന്താ പറയാമ്മ മിതാ വണ്ണല്ലേ നമ്മള്. ഡയറ്റും ഇല്ല എക്സസൈസും ഇല്ല ശരീരഭാരം അതന്നെ.
പണ്ട് കാലത്തൊന്നും ഇത്രം അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്ന തന്നെയ അല്ല ഇങ്ങനെയുള്ള ഓരോ പേരുകൾന്നെ അന്ന അറിയില്ലഓരോ അസുഖ ത്തിന്റിം അവരൊക്കെ നമ്മടെ ആഹ് പണ്ടത്തെ ആൾക്കാർ കൂടുതലും നടക്ക അതുപോലെ കഠിന അധ്വാനായിട്ട് ചെയ്യുന്ന ജോലി ചെയ്തിരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലി ചെയ്തന്ന ആൾക്കാരായിട്ട് അന്ന്.
അതന്നെ പണ്ടത്തെ കാലങ്ങളിൽ വീട്ടിൽ പണ്ടത്തെ കാലങ്ങളിലുള്ള ആൾക്കാർക്ക്ന്നെ എന്താ ഇ ഇപ്പൊ ഒര്ക്ക് പ്രശ്നല്ല പക്ഷെ അതിനെക്കാട്ടി ഇപ്പൊ മുപ്പത് വയസ്സ് ആഹ് മുപ്പത് പ്പത് വയസിന്റെ താഴോട്ടുള്ളവര്ക്കെന്നെ വെല്ല്യെ വെല്ല്യെ രോഗങ്ങളാണ്.
ആഹ് വെല്ല്യെ വെല്ല്യെ രോഗങ്ങളായിട്ട് വെര്ണത് അവര് പണ്ട് അമുക്ക് ഭ ക്ഷണ ശീലിയില്ള്ള അവരുടെ നല്ല രീതിയാണ് കപ്
അത് ഈ ഭക്ഷണശീലങ്ങളാണ് മെയിനായിട്ട് അതന്നെ പാക്കറ്റ് ഭക്ഷണങ്ങളില്ലേ ബേക്ക് ക്കറി പലഹാരങ്ങള് ഫ്രൈ ചെയ്തതും കൊഴുപ്പ് ഉപ്പൊക്കെ കൂടിയതൊക്കെ കു അതൊക്കെ ഒരു മെയിനായിട്ട് ഇതിനൊരു കാരണാണ്.
അതൊക്കെ വെര്ണ് അതുകൊണ്ടായ്ര്ണ് അന്നത്തെ കാൽത്തെ ആ സ്ത്രീകൾടെ ആ പുര്ഷ്യമ്മാര്ടെ അവരുടെ ആരോഗ്യം അവ അന്ന് പണ്ട്ള്ളെ സ്ത്രീകൾക്ക് പ്രായായര്ക്കും ഇന്ന് നമ്മൾക്ക്ള്ള ആരോഗ്യത്തിനേക്കാളും കൂടുതലാരോഗ്യണ്ടവർക്ക് പ്രായായിട്ടും നമ്മൾക്ക് പത്ത് മുപ്പത് ഇരുപത് വയസാകുമ്പോത്ത്നെന്നെ ഞമ്മക്ക് ഇല്ല്യാ ത്ത അസുഖങ്ങളില്ല്യ. പുതിയ പുതിയ അസുഖങ്ങളായിട്ട് ഓരോന്നും വന്നുകൊണ്ടിരിക്ക്യാണ്.
പിന്നെ മെയിനായിട്ടമ്മളെ ഒറക്കക്കൊറവ്ണ്ടല്ലോ ഏഹ് ദിവസം ഏഴ് എട്ട് മണി. ക്കൂറ് നല്ല ഒറങ്ങണം, പക്ഷെ ഉറക്കക്കുറവും രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനും ഒരു കാരണാണ്.
ആഹ് ഇന്നൊക്കെ ഫോണ് കണ്ടിട്ട് രാത്രി ആയാലും ഫോണ് പന്ത്രണ്ട് മണി ഒരു മണി വെരെ ആയാലും അവര് മൊബൈൽ ഫോണ്ള്ളവരൊക്കെ അതില് നോക്കികൊണ്ടിരിക്കയാണ് ചെയ്യ്ണന്ന് ഒറങ്ങാൻ ടൈമില്ല, രാവിലായ പണിക്ക് പോവാൻ വേണ്ടിട്ട് അവരുടെ ടൈമിന് അവർക്ക് നീക്കും വേണം അപ്പ അവർക്ക് ഒറങ്ങാന്ള്ളെ
പിന്നെ പാരമ്പര്യായിട്ട് നമ്മളെ കുടുംബത്തിലാര്ക്കെങ്കിലും ഇതുപോലെ രോഗങ്ങൾണ്ടെങ്കി അ
ആഹ്, ഷുഗറൊക്കെ നമുക്ക് പാരമ്പര്യായിട്ട്ണ്ടാവും ഷുഗറൊക്കെ പാരമ്പര്യായിട്ട് വരും അവടെ ഞങ്ങൾടെ വീട്ടില് അവിടെ വെല്ലി പ്പാക്ക്ണ്ട് ഉപ്പാക്ക്ണ്ട് ഇപ്പ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസില് പ്രസവിച്ച ന്റെ അനിയത്തിക്ക് അടക്കം ഷുഗർ ഇപ്പഴുംണ്ട്. പ്രസവത്തില് വന്നതാണാ ഷുഗറ് ഇതുവരെയും മാറിയിട്ടില്ല്യ.
അതന്നെ ചെല രോഗങ്ങളൊക്കെ തൊടക്കത്തില് വെല്ല്യെ ലക്ഷണങ്ങളൊന്നും കാണിക്കൂല പക്ഷെ ഈ ബെല്ല്യെ ഉയർന്ന രക്തസമ്മർദ്ദൊക്കെള്ളത് അത് പെട്ടെന്ന് മര മരണത്തിലേക്കാണ് പോകുന്നെ മരി ക്ക്യാ ചെയ്യ പെട്ടെന്ന് അമ്മള് അതെന്നെ കാരണല്ലാത്ത ക്ഷീണം ണ്ടെങ്കിലും അത് പോലെ ദാഹണ്ടെങ്കിലൊക്കെ പെട്ടെന്നുള്ള ഏയ് വെയിറ്റ് കൊറയുന്നത് അതൊ ക്കെ ഈ പ്രമേഹ രോഗികൾക്ക് രോഗം വെ രുന്നത് അങ്ങൻ തന്നെയാണ് അയ്ന്റെ ലക്ഷണങ്ങളാണത്.
ഈ ഷുഗർ എന്തുകൊണ്ടാണ് ഇത്രായിട്ട് കൂടുതലായിട്ടമുക്ക് കണ്ടുവരുന്നെന്ന് അറിയോ
അതെന്താ
നമ്മളെ ഷുഗർ പ്രമേഹല്ലേ ആഹ് അത് ഇത്ര കൂടു തലായിട്ട ഇപ്പൊ കാണ്ട് വെരുന്നത്
അത്പ്പോ എന്താ കൂട്തലായിട്ട് കണ്ടുവെരുന്നതന്ന് വെച്ചാല് അധികായിട്ട് എന്താ ഈ രാത്രി നമ്മളെ ഏഹ് ജീവിത ശൈലി മാ മാറ്റണം ജീവിത ശൈലിയിലെന്നെ വരുന്ന രോഗങ്ങളാണ് കൂട്തലും
അതേപോലെ എന്താ മധുരള്ളതൊക്കെ കഴിച്ചാല് നമുക്ക് ഷുഗറ് കൂടും.
ച്ചാല് നമ്മളെ ഉം മധുരള്ളത് കഴിക്കാ മാത്രല്ല നമ്മളെ ശരീരം നമ്മള് നല്ലോണം നോക്കണം നല്ല കറക്റ്റ് ഒറങ്ങണം. അത്പോലെ ഈ മധുരങ്ങൾ മധുരം കൊറക്ക കോഫി അങ്ങൻത്തെ ഹ് സംഭവങ്ങള് ഉം നല്ല മധുരപലഹാരങ്ങളൊക്കെ കൊറക്കണം
അതുപോലെ ചോറ് അമ്മള് തോനെ കഴിക്ക്‌ണോണ്ട് വല്യെര് ഉപകാരം ഒന്നുല്ല ഒരു പിടി ചോറ് കഴി ക്കണംന്നല്ലേ പറയണത്
ആണ് പക്ഷെ ചോറിലും ഷുഗറ് ഇണ്ടല്ലോ ചോറിലും ഷുഗറ് ഇണ്ട്ന്നാ പറയുന്നെ
ക്കാനാണ് പറയ്ണത് ഒരു നേരം കൊറച്ച് ഭക്ഷണം ഉച്ചക്ക് കഴിച്ചിട്ട് പിന്നെ ചോറ് കൊറയ്ക്കാനാണ് പറേണത്
ആഹ് പൊറത്ത്ന്ന് വാങ്ങുന്ന ഈ പഴങ്ങൾ പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പത്തേല് ഫുള്ള് കെമിക്കലും കൂടെ ചേർന്ന്ട്ടാണ് വെരുന്നത് അപ്പൊ അത് മാത്രല്ല ഇപ്പഴത്തെ പഴ ങ്ങള് നമ്മള് അതികം വിശ്വസിച്ചു കഴിക്കാനും പറ്റൂല്ല ഓരോ ഫുഡ്ഡിലും നമ്മക് ക്ക് രോഗം വെര്ന്ന്ണ്ടല്ലോ ഓരോ ഫുഡും കഴിച്ചിട്ടും വെര്ന്ന്ണ്ട്
അതിൽന്നൊക്കെ ഷുഗറ് വെര്ന്ണ്ട് ഫാറ്റ് കൂടുന്നേന് അനുസരിച്ച് ഷുഗറ്ന്റെ അത്പോലെ വ്യായാമക്കൊറമോണ്ടും
പേരക്ക മാത്രാണ് നല്ലൊരു എന്താ ഫ്രൂട്ടില് നല്ല ആഹ് നല്ലത് നല്ലത്
വ്യായാമ കൊറവോണ്ടൊക്കെ ഷുഗറ് കൂടി വെരോ
അത് തന്നെ വ്യായാമ കുറവ് ന്ന് പറഞ്ഞാല് നമ്മളെ എഹ് ശെരി ക്കും നമ്മക്ക് എന്താ ഉം നല്ലൊരു ഡയ റ്റും അത്പോലെ വ്യായാമും ഉണ്ടെങ്കിതന്നെ നമ്മളെ ജീവിതത്തില് അമ്മക്ക് രോഗങ്ങള് കൊറേ കൊറക്കാം പറ്റും
കൊറക്കാം പറ്റും അഹ്പോലെ മ് മാനസിക സമ്മർദ്ദം എന്ത ഒറക്ക കൊറവൊക്കെ ഇള്ളത് ഭക്ഷണത്തിലെ കൊറവൊ ക്കെ ഞമ്മക്ക് രക്തസമ്മർദ്ദം ഇണ്ടാക്കാന് ഇതൊക്കെ കാരണാകും പറേണ് ണ്ട്
ഈ രാത്രിയില് നമ്മ് ക്ക്‌ എടക്കെടക്ക് ഇങ്ങനെ ഏ മൂത്രം പോകുന്ന അവസ് സ്ഥ അതൊക്കെ എന്താ പറയാ ഏ കാരണല്ലാത്ത ക്ഷീണം അതുപോലെ എഹ് നെഞ്ചുവേദനേ ശ്വാസമുട്ടലോ അങ്ങനെക്കെ ഇള്ളതൊക്കെ ഇതൊക്കെ ഇതിന്റെ ഒരു ലെ ക്ഷണങ്ങളാണ് ഇതൊക്കെ പെട്ടെന്ന് കാണിക്കണം
ഉം ഉം ഈ ബ ല്ല ഈ മാനസിക സമ്മർദ്ദം നമ്മടെ ഒറക്ക ക്കൊറവ് ഭക്ഷണത്തിലെ അതൊക്കെ നമ്മടെ രക് സമ്മർദ്ദത്തിനൊക്കെ കാരണാവൊല്ലെല്ലേ
ആഹ് കാരണാവൊല്ലോ കാരണം നമ്മളെ രക്തസമ്മർദ്ദം കൂടും നമ്മള് ഒറങ്ങ് ങ്ങും എഹ് ഏഴോ എട്ടോ മണിക്കൂർ ഒറങ്ങുമ്പളാണ് നമ്മളെ ശരീരത്തില് എന്തെയ്യാ നമ്മ്ക്ക് റെസ്റ്റ് കിട്ട്കാ പക്ഷെ നമ്മ ഇത് കിട്ടാതെ വെരുന്ന സമയത്ത് നമ്മളെ രക്തസമ്മർദ്ദം കൂടും അതാണല്ലോ നമ്മക്ക് ഒറക്കം കൊറവാണെങ്കില് നമ്മക്ക് എന്തെയ്യും ദേഷ്യം കൂടുന്നത് കാരണം ബ്ലഡ് നല്ല ചൂടായി നിക്ക്‌ന്ന സമയം ആയിക്കുവല്ലോ
ആഹ് അതോണ്ട് അഹ് രക്തസമ്മർദ്ദം കൂടിയാലാണ് അമ്മ്ക്ക് അഹ് കൂട്ണ്ത് അപ്പൊ
പിന്നെ അത് മാത്രല്ല ഈ ഒര് ഒരു ഒരേ സ്ഥലത്ത് തന്നെ ജോലി ചെയ്ത് ഇര്ന്ന് കൊണ്ട് ജോലി ചെയ്യ്ന്നവര് ഇണ്ടാവൊല്ലോ ഓര്ക്കൊക്കെ വ്യായാമം കൊ കൊറവേയ്ക്കും ഓരതാണ് മെയ്നായിറ്റ് അമിതവണ്ണം അത് പോലെ വയറ് ചാട്ന്ന
വയറ് ചാട്ണ അസുഖം ഡ്രൈവർമാര്ക്കു ഒക്കെ അങ്ങനെ ആണല്ലോ അസുഖം വെരാ ടൈലർമാര് ഡ്രൈവർ അവർക്കൊക്കെ ഇര് ന്ന്ങ്ങാണ് ഇള്ളെ ജോലി അല്ലെ കമ്പ്യൂട്ടർന്റെ മുന്നിലൊക്കെ ഇത്‌ ഓഫീസ്
ഏഴ് എട്ട് മണിക്കൂറ് മെയ്നായിറ്റ് നമ്മക്കെന്നെ ശ്രദ്ധിച്ചാമതി യോഗ ചെയ്യാ അ ത്പോലെ എന്താ മനസ്സിന് ശാന്ത ക്കാനെന്നെ യോഗയും മെഡിറ്റേഷന് ഒക്കെ ചെയ്യണം പിന്നെ ദിവസം എന്താ ഒറങ്ങണം അതാണ് മെയ്ന് ഏഴ് എട്ട് മണിക്കൂറ് നല്ല ഒറക്കം വേണം ആഹ് അതന്നെ ഉറക്ക കുറവ് ശരിക്കും പറഞ്ഞാൽ ഉറക്കം കുറവാണ് രക്തസമ്മർദ്ദത്തിനും പ്രമേഹ ത്തിനൊക്കെ കാരണവ്ന്നത്
ഹ് അതേപോലെ നമ്മള് കുട്ടികളിലൊക്കെ നമുക്ക് ഇത്ര വലിയ അസുഖങ്ങളൊക്കെ നമ്മളപ്പോ കണ്ടുവരാണല്ലോ ചെയ്യുന്നത്
അത തന്നെ പിന്നെ വെള്ളം കുടിക്കുന്നത് കൊറേണേ കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്ക കാരിലാണെങ്കിലും വെള്ളം കുടി നല്ല കൊറവാണിപ്പോ ഇപ്പൊ നമ്മള് ശരീരത്തിത്തെ വിഷാംശങ്ങളൊ ഒക്കെ പുറന്തളാനും അതുപോലെ മെറ്റബോളിസ ഒക്കെ മെച്ചപ്പെടുത്താനൊക്കെ ഈ വെള്ളം നല്ല കുടിക്കണല്ലോ ഇപ്പത്തെ കാലത്ത് വെള്ളം കുടിന്ന് പറഞ്ഞാ കുട്ടികളെ പുറകിൽ വെള്ളം കൊണ്ട് നടക്കണം പിന്നെ പഞ്ചസാര പഞ്ചസ സാരന്റെ അമിതയിട്ടുള്ള ഉപ ഉപയോഗവും പ്രമേഹ ത്തിനും അതുപോലെ അമിതവണ്ണത്തിനൊക്കെ
തടിക്കൊക്കെ അത് കാരണമാകുന്ന്‌ പറയ്ണ് കുട്ടികള് മുട്ടായികള് അധികം കൈ ക്ക്ണെരാണ് മധുരംങ്ങൾ കഴിക്കണല്ലേ
അതന്നെ മധുരങ്ങള് അടങ്ങിയ പാനീയങ്ങളൊക്കെ ഇണ്ടല്ലോ ഈ കുട്ടികളൊക്കെ മേടിച്ച് കുടിക്കുല്ലോ അതിലൊക്കെ കൃത്രിമമായിട്ട് എന്തൊക്കോ ചേ ത്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്
കഴിക്കാൻ പറ്റണത് അപ്പൊലെ മൊബൈൽ ഫോണോട് അവരധികം ഉപയോഗിക്കുന്നണ്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പൊറത്ത് പോയിട്ട് അവര് കളിക്ണില്ല
ഏട്ട് മണി കഴിഞ്ഞാ തന്നെ നമ്മള് ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങണല്ലോ പക്ഷെ
ആ അവര് ഫോണിലാണ് പന്ത്രണ്ട് മണി വരെ കുട്ടികളും രക്ഷിതാക്കളും ഫോണിലേക്കരം കുട്ടികള് അത് കണ്ടിരിക്കുണ്ടാവും അപ്പോലെ കുട്ടികള് പകലായാലും ഫോണില് കളിക്കയാണ് ചെയ്യുന്നത് അവര് പുറത്തു പോയിട്ടൊന്നും കളിക്കണ ഒന്നു ഇല്ല അവരിപ്പ ഫുൾ ടൈം അവര് ഫോണ് കിട്ടിയാ വേറെ ഒന്നും വേണ്ട രണ്ടു ദിവസകാരെ
ഒക്കെ രക്ത മാനസിക സമ്മർദ്ദം കുറ ക്കനങ്കിൽന്നെ എന്താവണം നമ്മള ആവശ്യത്തിന് വിശ്രമിക്കണം ഒറ ഉറക്കവും വേണം അതുപോലെ വിശ്രമവും വേണം
ഉം കാരണൊക്കെ അവരുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് തന്നെയാണ് ബാധിച്ചു കൊണ്ടിരിക്കണത് കുട്ടികൾക്ക് വയ മാനസിക സിക വൈകല്യങ്ങൾ അടക്കം ഈ ഫോൺ കണ്ടിട്ട് അവർക്ക് ഉണ്ടാവുന്നുണ്ട് കുട്ടികളുടെ ബുദ്ധിയ ക്കെ ഇല്ലാണ്ട
അതുപോലെ ഈ ചെറിയ കുട്ടികൾ കുട്ടികൾ തന്നെ ഇപ്പ മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ടു ട്ട് അങ്ങനെ മദ്യവും അതുപോലെ എന്താ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ എതുന്നത് പുകവലിയും അതുപോലെ മദ്യപാനൊക്കെ ശീലം ഇതൊക്കെ കൂടു തലാവുമ്പോഴും ക്യാൻസർ വരുന്നുണ്ടല്ലോ പിന്നെ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഒക്കെ ഈ മദ്യ ക്കെ കൈകുനരെർക്കു ഫാറ്റി ലിവർ ഇണ്ടാവും അത് എന്ന് വെച്ചാൽ കരളിന്റെ കോസ ങ്ങളൊക്കെ കൊഴുപ്പ് കൊഴുപ്പ് അടിയാണല്ലോ ഫാറ്റി ലിവർ ചെയ്യ ചെയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ രോഗങ്ങൾ ഓരോന്ന് വരും കുറേ നമ്മളെല്ലാം ശ്രദ്ധിക്കണം
നമ്മുടെ നമ്മൾ ആരോഗ്യം നിലനിർത്ത നമ്മള് നല്ല ഭക്ഷണം കഴിക്കണം അതുപോലെ വ്യായാമം ചെയ്യണം
അതന്നെ ഒറങ്ങണം ഉറക്കാണ് നല്ല മെയിന്
ഒക്കെ ശുചിത്വത്തോടെ നമ്മള് ഇതാക്കിയാലും കൊറെ രോഗങ്ങളില് നിന്ന് രക്ഷപ്പെടാന് നമുക്ക് കഴിയാൻ പറ്റും
ഒറങ്ങണം പിന്നെ അതുപോലെ വ്യായാമം ചെയ്യണം ഇതൊക്കെ തന്നെയാണ് നമ്മളെ രോഗങ്ങള് വരാതിരിക്കാൻ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള്
ആഹ് ശാരീരിക ആരോഗ്യത്തിന്റെ ഒപ്പം തന്നെ നമ്മടെ മാനസിക ആരോഗ്യത്തിന് നമ്മടെ വലിയ പ്രാധാന്യം നമ്മള് കൊട്ക്കേണ്ടതുണ്ട്
അതന്നെ
സന്തോഷത്തോടെ ജീവിക്കണം അതുപോലെ നമുക്ക് സമാധാനത്തോടെ നമുക്ക് ഒറങ്ങാനൊക്കെ പറ്റണം ഇന്നാ തന്നെ നമ്മുക്ക് മനസ്സമാധാനത്തോട് ഒറങ്ങിയാല് നമ്മളെ ശരീരവും മനസ്സും കൊറച്ച് സന്തോഷത്തോടെ ഇരിക്കും
അതന്നെ അതന്നെ
നമുക്ക് എത്രയും പെട്ടന്ന് നമ്മുടെ രോഗങ്ങളൊ ക്കെ വരുന്ന് നമ്മള് നോക്കണൊക്കെ നമ്മള് രോഗം വരാതിരിക്കാന്ള്ള മുൻകരുതല്കള് എട്ക്കാണ് ഏറ്റവും നല്ലത്
അത് തന്നെ രോഗം വന്നിട്ട് ചികിത്സിക്ക്ണേനെക്കാ ട്ടിലും നല്ലത് വരാതിരിക്ക്ന്ന നോക്കണം പിന്നെന്താ വേറെ വിശേഷം
എന്താണ് നല്ല വിശേഷന്ന്യാണ് നമ്മുടെ ആരോഗ്യം നമ്മള് നോക്കാ നമ്മളെ മക്കളായാലും നമ്മള്ടെ ഈ വീട്ടില്ള്ള കുടുംബത്തിലായാലും ആരോഗ്യപരമായ ശീലങ്ങള് അവരോട് ശീലിക്കാന് അവരോട് ഭാഗമാക്കാന് നമ്മള് അസുഖത്തില് നിന്നൊക്കെ ഒഴിവാകാന് നമ്മള് അവരോട് പറഞ്ഞ് മനസ്സിലാക്ക ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മള് ചെയ്യേണ്ടത് അതുപോലെ അവര്ടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ക്ലാസ്സുകള് അവർക്ക് എടുത്ത് കൊട്ക്കാൻ പറ്റുങ്കില് അതിനന് പറ്റിയിട്ട്ള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് കുട്ട്യേള്ക്കാ ഇപ്പ എല്ലാർക്കു ആയിട്ടൊര് ക്ലാസ് എട്ത്ത് കൊട്ക്ക്ണൊക്കെ നല്ലതായിരിക്കും സ്കൂളിലൊക്കെ വെച്ചിട്ട് അവരോട് ഈ ഭക്ഷണ രീതികളെ പറ്റി